എന്താ ചെയ്യുന്നേ?.
ഹലോ
ഹലോ കേക്കാവോ?.
ആഹ് കേക്കുന്നുണ്ട്. എന്താ വിശേഷം. ആഹ് ഫുഡൈ ക്കലെഴിഞ്ഞു.
നല്ല വിശേഷം. എന്താ അവ്ട്ത്തൊക്കെ വിശേഷൊക്കെ?.
എന്താ സുഖാണ്. ങ്ങനെ പോണൂ
എന്താണ് അവ്‌ട്ത്തെ കാലാവസ്‌തൊക്കെ?.
ഓഹ് ഇന്നലെ മുതലേ മഴയല്ലേ?. അവ്ടെങ്ങനെണ്ട്. ഉം ഫുള്ള് മഴെന്നെ. പിന്നെ പ്പൊര് തോർത്ത്ണ്ട്. ഇപ്പങ്ങനെ വെയ്ല് വെര്ന്ന്ണ്ട്.
ആതെ വടെപ്പോ വെയ്ലിങ്ങനെ വെര്ണ്ട്, പിന്നെ ആണ്ട് മഴാണ്ട് വെരും.
ആഹ് മഴേം വെയ്ലുംകൂടെ തെന്നേണ്.
അതെ
ഉം ഫുഡൈഴിക്കലൊക്കെ കഴിഞ്ഞില്ലേ?
ആദ്യം മഴ വരും, പിന്നെ വെയില് വരും, പിന്നേം മഴ
അതാണേ. സ്കൂള്ണ്ടാവ്മ്പളാണ് ആ ബുദ്ധിമുട്ട്. രാവിലൊക്കെ ആകുമ്പേ
ആഹ് മഴയും വിചാര്ച്ച് ങ്ങള് കൊർച്ച് എടങ്ങേറാവ്.
അന്റെ കുട്ട്യോളൊക്കെ സ്കൂൾക്കോയോ?
ന്ന് ശനിയാഴ്ച്ചല്ലേ മോന് പ്പം ന്ന് സ്കൂളിലല്ലോ?.
ആഹ് അതെ. ന്ന് ചെലോട്ത്തൊക്കെ സ്കൂള്ണ്ട് പർഞ്ഞീന്നു.
ആഹ് ഇവ് ഇവന്റെ സ്ക്കൂള്ണ്ട്. മോന്റെ സ്കൂള്ണ്ട്. പക്ഷെ അവൻ യു കെ ജി ആയത്കൊണ്ട് അവന്ക്ക് ക്ലാസില്ലാന്നൊള്ള്. എൽ കെ ജി, യു കെ ജിക്കും ഫസ്റ്റ് സ്റ്റാൻഡേർഡിനും ഇല്ല. സെക്കൻ്റ് സ്റ്റാഡേർഡ് മുതലാണ് അവര്ക്ക് ശനിയാഴ്ച ക്ലാസ്സ്ള്ളത്. ആഹ് സ്കൂള്ണ്ട് ക്ഷേ അവര്ക്ക് ഇല്ലാ ന്നൊള്ളൂ.
അതെ. മഴയോണ്ട് എന്തേലും ബുദ്ധിമുട്ടൊക്കെണ്ടോ?
ഏയ് അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുല്ല.
ല്ലേ
ഇല്ല ല്ലാ. അവടെ എന്തേലുണ്ടോ?.
ഇല്ല്യ. വടൊന്നുല്ല്യ. അയൽവാസികളൊക്കെണ്ടോ?
ആഹ് ണ്ട്. വീട്നട്ത്ത് വ്‌ടൊക്കെ വീട്ടാര്ണ്ട്. ഉം
യാത്ര പോവാറ്ണ്ടാ?.
എങ്ങനെ?.
യാത്ര പോവാറ്ണ്ടോന്ന്?
പിന്നേ. യാത്ര ചെയ്യലൊള്ളും. ഞങ്ങള് ഒര് ഒഴിവ് കിട്ടിക്കഴിഞ്ഞാ ഞങ്ങള് പൊർത്തെറങ്ണ ടീംസാണ്.
എവ്ട്ക്കാ പോവാറ് കൂട്തലും
ഞങ്ങളങ്ങനെല്ലാ. ഇപ്പോ ഞാന്, നാത്തൂന് ഞങ്ങളങ്ങനെ പോവും. അല്ലെങ്കിൽ ക ൻസായിട്ട് പോവും, ഫ്രണ്ട്സായിട്ട് പോവും, എല്ലായിടത്തും കൂടി എത്തും ഞങ്ങള് ഉം. ഞങ്ങളാകെ രണ്ട് മക്ക ഏഹ് ഞാന് നാത്തൂനുണ്ട്. അപ്പൊ അവള് വന്നഴിഞ്ഞാല് ഞാ വീട്ട് പോരും. അപ്പൊ അയിന്റെ മുന്നേയി ട്ട് ഞങ്ങളൊന്ന് പോവും. എല്ലാ ഞങ്ങള് പിന്നെ മക്കള് സ്കൂള് പോയി കഴിഞ്ഞാ പിന്നെ ഇത്രയും ഞാൻ ഇതുവരെ എനിക്ക് വർക്ക്‌ ണ്ടായിരുന്നു അപ്പൊ ഞാൻ ഫ്രീയല്ല അപ്പൊ അങ്ങനെ അവള് വൈകിട്ട് അങ്ങനെ ഇന്റെ ആ ഞാനേ കൗൺസില് വർക്ക് ചെയ്യായിരുന്നു അപ്പൊ ടൈമിന്റെ ഒക്കെ ഇഷ്യൂകാരണം അങ്ങനെ ഒരു വൺ ഇയറും ആയപ്പോ അങ്ങനെ ഞാൻപ്പൊ റിസൈൻ ചെയ്തതാണ് പുതിതായിട്ട് എന്തെങ്കിലുക്കെ നോക്കണല്ലേ പഠിക്കാനും നോക്കാനും പ്ലൻ ഉണ്ട് ഒന്നും ആന്റ് പ്ലൻ ആയിട്ടില്ല അപ്പൊ നോക്കണം
മനസ്സില് പ്ലാനുണ്ട് ഒന്നും ആയി നടന്നിട്ടില്ലന്നുള്ളു
അതെ ഞാനിപ്പോ എന്താ പറങ്ങീട്ട ഒരു മാസ ആയിട്ടില്ല അപ്പൊ വീട്ടിലല്ലാരും ഇങ്ങനെ ഒരു വർഷയിട്ട് ഇപ്പ വർക്ക് ചെയ്യാനല്ലേ ഇങ്ങന്ന് എന്താ വെറുതൊന്ന് വീട്ടിലിരുന്നോക്കോ കൊറച്ച ഇഞ്ഞ് കൊറച്ച് കഴിഞ്ഞിട്ട് ആ ഞ് കൊറച്ച് കഴിഞ്ഞിട്ട് നോക്കാന്നില്ല ഇത് ഹസ്ബൻഡറ് ഇങ്ങനെ പറഞ്ഞപ്പോ അത് വച്ച ഇങ്ങനെ ഇതാണ് എനിക്കിപ്പോ ഞാനെ ആ അതെ അതെ ഉം ക്കൗണ്ട്സ് ഇനി വേണ്ടന്നുള്ളതീരുമാനം ഉണ്ട് അങ്ങനെയണണ്ട വേറെന്തെലും കോഴ്സ് ഒക്ക എടുത്ത് പഠി ക്കാന് ഒരു പ്ലാൻ ഉണ്ട് അപ്പൊ അതെന്തെലു ക്ക നോക്കാൻ വേണ്ടീട്ട ഇങ്ങനെ നിക്കക്കുവാണ് അപ്പൊ പിന്നെ വേറെന്നമ്മക്കും ഞാൻ തിരിഞ്ഞിട്ടുല്ല
ആഹ മീൻ യുട്ടിക്കൊക്കെ പോയിണ്ടോ
ആ ഇണ്ട്
അതെ
ആഹ് ഈ മക്കള് അവർക്കല്ലേ അയിന്റെ ക ത് ഓല് നാത്തുന്റെ കുട്ടികളായാലും എന്റെ മോനായയാലും വന്നങ്ങനെ സ്കൂളിട്ട് വന്നാല് എന്ടെങ്കിലും പോവാന്ന് പറഞ്ഞാ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കു കുട്ടികളെയുംകൊണ്ട് അങ്ങനെറങ്ങും അല്ലാന്ന്ണ്ടെങ്കിൽ വീട്ടില് എല്ലാവരും ഉണ്ടെങ്കിൽ ഉമ്മ ഉപ്പ ഒക്കെ പോരണ്ട് പറഞ്ഞ കഴിഞ്ഞാ അവരെയും ട്ടിറങ്ങും
പ്പ എല്ലാരും കൂടി പോവൂലേ
ഉം അങ്ങനെ പോവും
അതെ എങ്ങനെ പോയി ഈ മഴയള്ള സമയത്തൊക്കോട പോയത്
അല്ല ഞങ്ങള ആ വേനൽ ടൈമിനാണ് ഞങ്ങൾ മിനി ഊട്ടിക്കെ പോയിട്ള്ളത്
അതെ ഞങ്ങള് പോയത് മഴയുള്ള സമയത്താ
ആഹ്
ഞങ്ങള് വേറെ ആതിരപ്പിലേക്ക് പോകാന പ്ലാനിട്ടുണ്ടായിരുന്ന പക്ഷെ ഈ മഴ കാരണം അവിടെണ്ട് ആൾക്കാരൊന്നും കേറ്റണില്ല.
ആ മഴവും അതിര പള്ളിക്ക് കയറ്റൂലല്ലോ
ആ ഇല്ല അവിടെ മറ്റേത് കയറുംതൊക്കെ ഇട്ട് പ്പ അങ്ങട്ട് പോവാൻ പറ്റൂല്ല പറഞ്ഞ് അപ്പ പിന്നെ ഇന്ന് മാമിയുടെ കുട്ടിളും അവരൊക്കെ കൂടിട്ട് മഴയില്ലാത്ത സ്ഥലം ഏതാ നോക്കി
ആഹ്
അപ്പ അങ്ങനെ ആയിട്ട് മഴയില്ലാത്ത സ്ഥലംപ്പൊ മീനൂട്ടിയാണ് കണ്ടത്ട്ടോ അപ്പോ ഞങ്ങളും വിചച്ചാ മഴയില്ലാത്ത സ്ഥലല്ലേ അങ്ങനെ ഞങ്ങളെല്ലാരും രാവിലെ ഒരു എട്ട് മണിയൊക്കെ അയക്ണ് ട്ടാ പോകുമ്പോ
ആഹ്
അങ്ങനെ എല്ലാരും പോയൊരു വണ്ടിയിലാട്ടാ സ്ഥലംന്നും ഉണ്ടരുന്നില്ല എന്നാലും വേണ്ടി തിക്കി തിരക്കിട്ടൊക്കെ ഇരിന്നി ട്ടൊക്കെ പോയി പകുതി എത്തിയോക്കുമ്പോ ഭയങ്കര മഴയ അവ്ട്ക്ക്ങ്ങനെ എത്തികൊണ്ട് ഇങ്ങനെഇരിക്കും തോറുംഇങ്ങനെ മഴ കൂടാന്നല്ലാണ്ട് കൊറെയ്ണില്ല അപ്പ ഞങ്ങള് പറയാനമ്മളെല്ലാം മഴഇല്ലയന്ന് പറഞ്ഞിട്ട്പോയത് ഇപ്പൊ എന്തണ്ടായ് മഴയുംപെയ്തില്ലേ
ഉ
അങ്ങനൊയിട്ട് അപ്പൊഇത് നോക്കിട്ടാ പോവാ മേപ്പ്നോക്കിട്ട്
ആഹ്
അപ്പഅങ്ങനെ നോക്കി നോക്കി പോയിട്ട്ലാസ്റ്റ്എത്തി നോക്കുമ്പോ ഞങ്ങെന്താ കുന്നും മലെന്നെണ്
ആഹ് മിനിയൂട്ടിപോണ സെയ്‌ഡ് അങ്ങനെണ്.
ആഹ് അങ്ങനെണ് ഞങ്ങൾ പോയപ്പോഴാഅറിഞ്ഞത് ഇങ്ങനെ ഒന്നുംഇണ്ടാവുംന്ന് അറിയില്ലാര്ന്ന് പിന്നെ കൊറേ കുണ്ടുംകുഴിയും കല്ലും അങ്ങൻത്തൊക്കെആയിട്ട് പിന്നെ കൊറെലോറികൾ അതീകൂടെ പോവ്ണ്ടല്ലോ?. മെയ്നായിട്ട് അതാണല്ലോ?
ആഹ് ആടെ കോറിപോകുന്നൊക്കെണ്ട്.
ആഹ് അപ്പൊകൊറെയായി ഞങ്ങൾ വിചാരിക്കണ് മിനി ഊട്ടിലൊന്ന് പോയി നോക്കണം. മിനിയൂട്ടി നമ്മളിങ്ങനെ കാണല്ലേ എങ്ങനെന്ന് നോക്കിയോക്കാന. അങ്ങനെ ഞങ്ങള്പോയി എല്ലാരും പോയിഅവിടെ എത്തി. ചായൊന്നും കുടിച്ചിട്ടുണ്ടായിര് ന്നില്ല.
ആഹ്
അപ്പങ്ങനെ അവിടെ ഹോഅടുത്തെന്നെ ഹോട്ടല്ണ്ടല്ലോ? ആ അതെ. അപ്പവ്ടെ അ ടുതെന്നെ ഹോട്ടല്ണ്ടല്ലോ?
അതെ, തെ
അപ്പവ്ട്ന്ന് ഞങ്ങള് പൊറോട്ടബീഫ് തൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങള് ആഗ്ലാസ് ബ്രിഡ്ജ്ക്ക് കെയറാൻപോയതാ.
ഞാൻ നല്ലെസുഖത്തി പോയത ഇൻക്കേറാൻ നല്ലആഗ്രഹെന്നൂട്ടാ എല്ലാരും ഫ്രണ്ടീ കേറി ഞാൻനല്ലതിപോയത പെട്ടെന്ന് വെച്ച ഞാൻ താഴേക്ക് നോക്കിയത അവടെനിന്ന് ഞാൻപിന്നെ അങ്ങട്ടുംഅനങ്ങ്ണില്ല ഇങ്ങട്ടും അനങ്ങ്ണില്ല. പേടിച്ചിട്ട് ഇന്നെ വെര് വിളിക്ക്ണ്ട് വായോ വായോതൊന്നാവൂല്ല പോരെ പോരെവിളിക്കണ് പ്പാ ക്ഷെ എനിക്ക് പറ്റണനമ്മൾക്കപ്പൊ ഒരു ധൈര്യണ്ടാവില്ലല്ലോ ഇത് വീഴൊ വീഴൊ അങ്ങനെഒര് പേടി അങ്ങനെഎന്തേത് ഞാൻപറഞ്ഞു ഞാന് ല്ല ഇന്റെവി ഞാ ഇങ്ങട്ട്തെന്നെ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങട്ട് എറങ്ങാനും ഇങ്ങട് പാകല്ല അങ്ങട് പോവാനും പാവല്ല നടുവിപെട്ട് നിക്കാണെ അപ്പൊഎല്ലാരും പറയ്ണ്ട് തായേ ക്ക് നോക്കണ്ട താഴക്ക് നോക്കാതെ വായോ.
പക്ഷെഅത് ന്നമ്മൾക്ക് എങ്ങനെ നോക്കാണ്ടിരിക്കാൻ പറ്റ്ന്ന്ല്ല അങ്ങനെ ഡ്രൈവറെന്താക്കി ഇന്റെ കൈയ്യ് പി ച്ച് വായെന്റെ കൂടെ പോര് ഞാൻ അന്നെ പിടിക്കാറഞ്ഞു.
ഞങ്ങൾക്ക് ഏകദേശപ്പൊ ഞങ്ങൾക്ക് ഇവട്ന്ന് മിനിയുട്ടീക്ക് വൺ ഹവറിന്റെ ലോങ്ങാള്ളത്.
അതെ
ആഹ് ഞൾക്ക് വൺ ഹവറഇള്ളത്.
അതെ ഞങ്ങൾക്ക് മൂന്ന് ആ മൂന്ന്ണ്ടാവും.
ആഹ് ആഹ്
മൂന്ന് മൂന്നരൊക്കെണ്ടാവും.
ഞങ്ങക്ക് വൺ ഹവറേള്ളൂ പക്ഷെ ഞങ്ങള് മിനിയൂട്ടിപോയത് ഞങ്ങളിപ്പോ ഏകദേശൊര്.... ആഹ് വൺ ഇയറിന്റെ അടുത്താ വ്ണൊള്ളൂ ഞങ്ങള്പോയിട്ട്. അടുത്തുള്ളത് ആർക്കുംപറ്റൂലല്ലോഹ് ഹ് ഹ് ലോങ്ങ്ള്ളതല്ലേ ആഹ് ഹ് ഹ് ഹ്
റ്റ്ല്ലലോങ് എവടെണ്ല്ലേ? ഹ് ഹ്
ഇല്ല പറ്റൊള്ളൂ. ആഹ് ഞങ്ങളത്പോലെ ഹസ്ബെന്റ്ണ്ടായപ്പോ മക്കള് ഓല് ക്കൊക്കെ വേറെ എങ്ങട്ടിലും പോവാന്ള്ള പ്ലാനയ്നു അപ്പോ ഞാനും നാത്തൂനും എന്താ അടുത്ത് പോയി വരാൻ പറ്റ്ണ മിനിയൂട്ടി അ ല്ലേ ന്നറഞാണ്ടങ്ങനെ പോയതാ ഞങ്ങള്
അതെ
ഞങ്ങള് മക്കളെയും കൊണ്ടൊക്കെ പുറത്തിറങ്ങും. ഞങ്ങള് അടുത്ത് ള്ളേട്ത്തു കുടി ക്ക്‌ ക്കെ ഞങ്ങൾ രണ്ടാളൂ വായിട്ട് ഞങ്ങളങ്ങനെ പോകും ഞങ്ങൾക്ക് പിന്നെ ഒരു ഫ്രീ ടൈ കിട്ടിയാൽ ഞങ്ങള് പുറത്തറങ്ങണ ടീംസാണ് വെറുതെ നിക്കൂല വീട്ടിലൊന്നും
ആഹ് ആഹ് ഞങ്ങളോ അങ്ങനെത്തന്നെട്ടാ പിന്നെ ഇപ്പം മഴയായ കാരണം പിന്നെ പുറത്ത് കറങ്ങാനന്നും പാകില്ല
ഇപ്പൊ ഞങ്ങക്ക് മഴയെന്ന് ഒന്നുവില്ല ഞങ്ങൾ ഇറങ്ങുന്ന് എക്ക് അങ്ങനെയൊന്നുമില്ല
ചെറിയ കുട്ടികൾ ഉണ്ടായണ്ട് പിന്നെ പറ്റൂല്ലേ പിന്നാണെങ്കിലി ഇപ്പൊ പനിയും കാര്യങ്ങളൊക്കെ നടക്കു കല്ലേ അപ്പ പി
ഉം പേടിയാണ് പക്ഷേ ഞങ്ങളയിന് മക്കളെയും കൊണ്ട് ഇറങ്ങൂല ഉമ്മാന്റെ ഉപ്പാന്റെടുന്ന് എന്റെ വീട്ടിലാണെങ്കി ഇവിടുത്തെ ഉമ്മി ഉപ്പി ചീത്തറിയ അവിടെണെന്നുണ്ടക്കി ഹസ്ബന്റെ ഉമ്മീ ഉപ്പി ചീത്തറയും കുട്ടികൾക്ക് പനി വന്നു കഴിഞ്ഞാ കളിയാവൂല്ലാട്ടോ പറഞ്ഞട്ട് ചീത്ത പറയാ അപ്പൊ പിന്നെ ഞങ്ങളങ്ങനെ കുട്ടികളെ കൂട്ടാണ്ടായിറങ്ങും
ട്ടോണ് നമ്മള് പോവും.
ആഹ് ഞങ്ങള് കുട്ടികളെ കൂട്ടാണ്ട ഇറങ്ങും ഓല സ്കൂളിൽ വിട്ടിട്ട് അപ്പഴ്ത്തേന് വീട്ടത്തെ എല്ലാം ജോലി തീർക്കും എന്നിട്ട് അങ്ങനെ ഞങ്ങ ഇറങ്ങ ആഹ് ഞങ്ങൾ അങ്ങനെ പോവും
ആ സ്കൂളി പോണ കുട്ടികള കുമ്പ നമുക്ക് കുഴപ്പില്ല അവര് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവര് വരുമ്പോത്തേ നമു തിരിച്ചു വന്ന
എത്രാളാസിലാ മക്കള്
രണ്ടരൈസായി മോനി
ആഹ് ചെറിയ കുട്ടിയാണല്ലേ
ആഹ് അതാ പറഞ്ഞതി
എന്റെ മോന് ആ അഞ്ച് വയസ് സ് കഴിഞ്ഞു ഓനെ സ്കൂളിൽ ഇടുന്നോട് വലിയ പ്രശ്നില്ലാരിക്
അതെ എൽ കെ ജി ഒന്നില്ലാ
അല്ല അവൻ യു കെ ജി ലാ കഴിഞ്ഞ വർഷം ചേർത്തിരുന്നു
അതെ
ഉം
അടുത്തൊക്കെ തന്നെ സ്കൂള്
ആ സ്കൂള് എന്റെ വീടിന്റെ അടുത്താണ് ഞാനെ ഹസ്ബൻന്റെ വീട്ടന്നും കൂടെ അതായത് എന്റെ വീട്ടിന്നും ഹസ്ബന്റെ വീട്ടിന്നും പോകാൻ പറ്റുന്ന സ്കൂളാ ചേർത്തിട്ടുളേ എന്റെ വീടിന്റെ അടുത്ത് തന്റെ ഹസ്ബന്റ് വീട്ടന്നാകുമ്പോ ഏകദേശം ഒരരമണിക്കൂറിൻറടുത്ത്ട്രാവലിംഗങ്ണ്ട് സ്കൂൾ
അതേ അപ്പൊ വീട്ടിന്റെ അവിടുന്ന് ഹസ്ബന്ഡന്റെ വീട്ടിക്ക് തോന്ന ഉണ്ടാവില്ലോ പോവാൻ
ഉണ്ട് ഒരു വൺ ഹവർ വൺ ഹവർ ഒന്നുവില്ല ആഹ് ഒരു അരണികൂർ കൊണ്ട് വീട്ടിലെത്താ ഹസ്ബന്റെ വീട്ടൊക്കെന്റെ വീടും ഹസ്ബൻഡന്റെ വീടും കൂടി ആയിട്ട് ടൗൺ ടച്ച് ആകുമ്പോ കുറച്ച് എന്താ ബ്ലോക്ക് ഉണ്ടാവുമ്പോ
ആഹ് ബോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പഴാണ് പ്ര പ്രശനം അതെ അതന്നെ അങ്ങനെ ആകുമ്പോഴാണ് ഞമ്മ ബുദ്ധിമു
ഉം പിന്നെ സ്കൂൾക്ക് അറയുമ്പോ സ്കൂൾ ബസ്സാണ് അപ്പൊ പിന്നെ എന്താ ടൗൺ ടച്ച് ചെയ്യാതെ പോകാനുള്ള വഴികളുണ്ട്
അതെ ആ അങ്ങനെയൊക്കെ ആകുമ്പോ പിന്നെ കൊഴപ്പില്ല സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ
ഉം സ്കൂൾ ബസ് പിന്നെ ഹസ്ബൻന്റെ വീടിന്റെ അങ്ങ ട്ടും വരുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ ചേർക്കാൻ പറ്റി
അതെ ഇല്ലെങ്കി പറ്റൂല്ല അങ്ങോട്ട് വ പിന്നെ പറഞ വണ്ടിയാള് വരിണ്ടല്ലോ അപ്പൊപ്പിന്നെകൊഴപ്പമില്ല വണ്ടീൽ കയറിയാ സ്കൂളിന്റെ അവടെ പോയിട്ടല്ലേ പിന്നെ എറങ്ങോള്ളു എന്നിട്ട് എപ്പഴ വര്യാ വൈകിട്ടോ
എങ്ങനെ
വൈകീട്ട് അഞ്ച് മണിക്ക് വര്യാ
ആഹ് മോന് അതല്ല മൂന്നേ മുക്കാലിന് സ്കൂളിട്ടാ ഹസ്ബൻന്റിന്റെ വീട്ടിക്ക് നാലര ആകുമ്പോഴേത്തിന് എത്തും
ആതെ
ഇന്റെ വീടാണ് എടുത്ത് പക്ഷെ ഇന്റെ വീട്ട്ക്കാണ് വൈകീട്ടെത്ത ഇന്റെ വീട്ട്ക്ക് നാലെ മുക്കാലാവും എത്തണെന്നണ്ടെങ്കി ആഹ് ഇന്നിട്ട് വേറെന്താ
ഓക്കേ ശരിട്ടോ
ആഹ് ആയിക്കോട്ടെ ശരിന്ന
എല്ല ഉം